ഹലോ
കേക്ക്ണ്ടോ
ഹലോ
ആഹ്
കേക്കാൻ പറ്റുന്നില്ലേ ഓ ഹലോ പറയോ
ഉം പിന്നെ എന്തൊക്കെ പണി കഴിഞ്ഞോ രാത്രിക്കുള്ള ഫുഡൊക്കെ ആഹ് കേക്കണിണ്ട്
രാത്രിക്കുള്ള ഫുഡ് ഞാൻ വെയ്ച്ചു ഞാനിനി പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട്
ആഹ് ഇൻക്കും പാത്രൊക്കെ കെഴ്കാണ്ട് ഉം എല്ലാർക്കും ചോറൊക്കെ കൊടു ത് ആഹ് പണി ഫിനിഷായി ഞമ്മളെ പണി എല്ലാർക്കും ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞു ഇഞ്ഞി പാത്ര ആഹ് ഒക്കെണ്ട് എഞ്ഞ അതൊക്കെ നമ്മളെ പണില്ലേ അപ്പോമക്ക് ഇങ്ങനെ എടുക്ക ക്കാ മറ്റേ ഇതൊക്കെ ചോറൊക്കെ കൊടുത്തീല്ലെങ്കി നമുക്കൊരു പണിയാണ് അപ്പോ പിന്നെ വേണ്ട് അഒക്കെ പണി കഴിച്ച്ച്ച്
അതന്നെ
പിന്നെ ഇന്നെന്താ കൂട്ടാനൊക്കെ ചോറിന്
ഇന്ന് ചോറ്ക് ചിക്കൻ കറി നെയ്ച്ചോറൂം
ആഹ് ഓഹ് അടിപൊളിയാണല്ലോ
അഹ് ചിക്കൻ കറി
ചിക്കനെന്തേ
ഇപ്പ കഴിഞ്ഞ്
അഹ് ശരി ചിക്കൻ ഉച്ചക്ക് ഉച്ചക്ക് കഴിച്ചോ ഉം അങ്ങേന്നെ ഒരു നേരം തിന്ന അല്ലേ ആഹ്
ഗസ്റ്റ്‌ണ്ടായിഞ്ഞ അപ്പ അവർക്കന്നെ ഉള്ളേന്
ആഹ് ഞാന അങ്ങനെ തന്നെ ചെലേ പ്പം ചിക്കന് ഹ് കറിയെക്കുമ്പൊ നോമ്പിനൊക്കെ ആവുമ്പോ പ്രത്യേകിച്ചും ഫസ്റ്റ്സദിവസം കറി വെച്ചെക്കും അയ്ത്തെ ചിക്കനൊക്കെ അന്ന് തിന്നുകെയ്യും പിന്നെ പിറ്റേ ദിവസം തം ഈ വെള്ളംകുടിച് ക്ഷെ നല്ല കട്ടിൽണ്ടാക്കും ഞാനൊക്കെ ചി ക്കൻ കറിയ്ക്കുമ്പോ തക്കാളിയൊക്കെ അണ്ടാര്ക്കും ഈ ഉള്ളി മാത്രം വാട്ടുള്ളൂ ബാക്കി ക്കെ പേസ്റ്റക്കിയാടും എന്താണന്നറിയോ അല്ലെങ്കില് ഇവല് ഈ തിന്ന്ണോൽ ഇ അക്കാളി ഉടുത്തിടും ഉള്ളി എടുത്തിടും കറിയൊക്കെ അയ്ന്റെ കൂടെ അങ്ങട്ട് പോവും അപ്പം ഇപ്പ എന്താക്കും രണ്ടൂരുളൻ കിഴങ്ങ് ഇട്ടിട്ട് ഇതക മാ ബാക്കി ഒക്കെട് പേസ്റ്റ് ആക്ക്യാട്ട് ഇട്ടാല് കറി നല്ല കട്ടിയുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഒക്കെ ഒരെല്ലാവരും വയറ്റിൽ എത്തും ചെയ്യും
അര്ച്ടന്നെ ടെസ്റ്റ്‌ ഓക്കേ
ആഹ് ഇപ്പൊക്കെ പുതിയ വേറെയ്
പിന്നെ ഞമ്മള് മിക്സി ഇർക്കണല്ലോന്ന് ആലോയ്ച്ചിട്ട്
അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി എങ്ങനെ ചേത്ക്ക
ഏഹ് വെളുത്തുള്ളി ഇഞ്ചി കൂട്ടിച്ചേർക്കും
ആഹ് അതന്നെ ഇൻക്ക്ന്ന ഒക്കെ മിക്സിന്റെ ചാറിലട്ചാലെ ചാറ അട്ക്ക അയ്ലൊക്കെ പേസ്റ്റ് ആക്ക അങ്ങനെഅട്ട് വെക്ക അതാ സുഖം
ഞാൻ പിന്നെ അങ്ങനെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാറില്ല ചിക്കൻ പൊരികളാണ് കൂടുതലും
ആഹ് അഹ് ശരി
പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കും അതേമാരിക്ക് നല്ല അടിപൊളിയാക്കിണ്ടാക്കും
അതന്നെ മോയ്ല്യാരെ ചെലവെക്കെ വരണം ഇവിടെ അടിപൊളിയൊക്കെ ഒരു ഭക്ഷണം ണ്ടാക്
അതെ ഇവിടുത്തെ കുട്ടിളോടറിം എന്നും മൊലാരെ ചെലവുണ്ടെങ്കി എന്തോരു സുഖാ ണ്
അതന്നെ അന്ന് കുറേ കൂട്ടാനും ഉണ്ടാവും പപ്പടും ഉണ്ടാവും എല്ലുണ്ടാവും അഹ് നല്ല ടേസ്റ്റു
കണ്ടാ
ആഹ് അതന്നെ പണിക്കാരുണ്ടെങ്കിലും അങ്ങൻതന്നെ അപ്പൊ മ്മള് നന്നാക്കി വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ പാ ന്നടിപൊളിയാക്കി ണ്ടാക്കുവേ മറ്റേ പിന്നെമ്മള് കൊറച്ച് നമക്ക് കൊറയ്ക്കാൻ കഴിയുന്നതൊക്കെ കൊറച്ച് നമ്മളെ ഈസിക്ക് ഇണ്ടാക്കും
അതെ അതെ അശെരിയാ
ഇപ്പൊ പുതിയൊരു വെപ്പ്ണ്ട് ബിരിയാണി എങ്ങനെന്ന് അറിയോ ചിക്കൻ പൊ ചിട്ട് വെക്ക്മ്പോട്ടോ ഈ തക്കാളിയും ഉള്ളിയും ചി ക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്ക്ണെച്ചാല് ഈ തക്കാളിം ഉള്ളിം വെളു തുള്ളി ഇഞ്ചിയും ഒക്കെപാടെ കുക്കർക്ക് ഇടാ ന്നട് ഗര മസാലിം കൊറച്ച് വെളിച്ചെണ്ണിയും ഉപ്പ് മാത്രം കുക്കർക്ക് ഇട്ണേക്ക് ഉപ്പ് മാത്രം ഈ പച്ചക്കറി അരിഞ്ഞതും മ്മള് എ ബിരിയാണിക്ക് ഇടുന്ന എല്ലാ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കുക്കർക്ക് ഇട്ട് ട്ട് കൊറച്ച് വെളിച്ചെണ്ണയും പാർന്ന് കുറച്ച് ഉപ്പ് ഇട്ട് രണ്ട് വിസിലട്പ്പിച്ചാല് നല്ലണ്ണം വെന്തിട്ടും ന്നിട്ട് നല്ല ഒ നമ്മള് ആഹ് വിസ്കൊക്കെ വെച്ചിട്ട് നന്നാക്കി എളക്കി കഴിഞ്ഞാല് നല്ലോണം ങ്ങ ട്ട് കായം പോലെ ആകും ന്നിട്ട് ങ് നമ്മള് ആഹ് ബിരിയാണി പിന്നെ ന്നട്ട് ഐക്ക് ആഹ് അയ്ക്ക് മസാലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ബിരിയാണി തമ്മിട്ട് കഴിഞ്ഞാ അടിപൊളി ടേസ്റ്റാണയ്ന് ആഹ് നമ്മളീ തക്കാളിം വല്ലുള്ളി കൂടി വിട്ടിട്ട് വര് പിന്നെ ആഹ് ഒരു നീരിന് ഭയങ്കര ടേസ്റ്റണ് പ്പ അമ്മളൊക്കെ എന്താക്കും കൊറച്ചല്ലേ വാട്ടൊള്ളൂ അപ്പൊ നല്ല പാടുമ്പം നല്ല ടേസ്റ്റ് ഇണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ വെക്കല് ന്നട്ട് കൊറച്ച് ഉള്ളി വാട്ടിയെടുത്തിട്ട് മൊരിച്ചിട്ട് അത് അതിന്റെ മോൾകൂടി ഇട്ടൊട്ക്കും പ്പൊ അതൊക്കെ ഇപ്പങ്ങനെ നമ്മള് ട്രന്റ്ങ്ങനെ മാറല്ലേ യൂട്യൂബ് ഉള്ളത് കൊണ്ട് അതില് പുതിയ പുതിയ ഡിഷ് ഇങ്ങനെ എറങ്ങല്ലേ
അതെ അതെ
പിന്നെ ഇക്കാണെങ്കിൽ മെയിനായിട്ട് ഇഷ്ടമല്ലാത്തരു സംഭവമാണ് ഈ ഈ ഇത്ന്ന്ങ്ങനെ ഭക്ഷണത്ത്ങ്ങനെ ഇട്ത്ത് ഇടുമല്ലോ പൊറത്ത്ക്ക് അഹ് ഇൻക്ക് ഇഷ്ടഞ്ഞല്ല ടേബിൾ മല ആഹ് ടേബിൾ മല് ഇങ്ങനെ ഇട്ത്ത്ട്ണത് പറ്റഞ്ഞല്ല അപ്പൊ അയിന് അയിനൊക്കെ ഇങ്ങൻത്തക്കെ ടിപ്സെ നടക്കൂ
അത് സത്യ
ആഹ് അപ്പൊക്കെ എല്ലാം കായം പോലെ ഇണ്ടാക്കിയാല് നല്ല സുഖല്ലേ ഉം പിന്നെ ചിക്കനെ കൊണ്ട് എന്തൊക്കെ പൊരിക്കലന്നെ ഒള്ളൂ വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കോ
ചിക്കനോടോ ചിക്കനോട് കടായി ഇണ്ടാക്കും
ആഹ് ബ്രാസ്റ്റൊക്കെ ഇണ്ടാക്കോ?
ബ്റോസ്റ്റു ഉണ്ടാക്കും
ആഹ് ഇൻക്കും ഇവിടെ മെയിനായിട്ട് പരിപാടി അതൊക്കന്നെ ബ്രാസ് സ്റ്റ് ഇണ്ടാക്ക സാൻവിച്ച് ഉണ്ടാക്ക ഉം
അ സൻഡ്ച്ച് ഒക്കെ ഇണ്ടാക്കോ നങ്ങള് സൻവിച്ച് എങ്ങനെ ഇണ്ടാക്കാറ്
കാ കടേത്തെ പോലെല്ല ഞാൻ ഇണ്ടാക്കല് കടയത്തെ ആഹ് പച്ചക്കറി അങ്ങനെ ഇട്ടാ വല് കഴിക്കൂലേ അപ്പൊ ഞാൻ ഇതേപോലെ എന്താക്കും കൊറച്ച് ഉള്ളിക്കെ വാട്ടിട്ത്തിട്ട് ഉള്ളിയും തക്കാളിയും ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുക്കും ഇങ്ങനെ സാധാ നമ്മള് ക അറി അരിയണ പോലെയല്ല ക്യൂബ്സ് ആക്കിട്ട് അരിയല്ലോ
കുഞ്ഞി കുഞ്ഞി പീസാക്കിയണ്ട്
ആഹ് ആഹ് അങ്ങനെ അരിഞ്ഞിട്ട് ഇതേപോലെ ങ് ബിരിയാ എ എന്താ ങ്ങക്ക് ചിക്കൻ മസാലടും അല്ലെങ്കി പെരുംചീരക പൊടി ഏഹ് മ് അതിട്ട്ട്ട് തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിടുട്ടോ ന്നിട്ട് ഈ പെരിഞ്ചീരക പൊടിയും എ കൊറച്ച് ചിക്കൻ മസാലിം കെറച്ച് മഞ്ഞൾപ്പൊടിയും കൊറച്ച് കുരുമുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കും ന്നിട്ടൈക്ക് എന്താക്കും രണ്ട് മുട്ട മുട്ടയാണെങ്കിൽ മുട്ട എടുക്കും ഇട്ടെടുത്തിട്ട് നമ്മള് ഉപ്പേരി പോലെ ആക്കിയിട്ട് അയിക്ക് അങ്ങനെ ഇടും അതല്ലെങ്കിൽ മുട്ട പുഴുങ്ങിട്ട് അത് കഷ്ണം അക്കിടാം അതും അല്ലെങ്കി ചിക്കൻ ഉണ്ടക്ക് ചിക്കൻ കഷ്ണം ആക്കി ഇടാം ഇതി ഇങ്ങനെ ആക്കിട്ട് പിന്നെ കൊറച്ച് തക്കാളി സോസും കുറച്ച് പക്ഷേ നമ്മള് ഇതുണ്ടാക്കല്ലോ തൂ മയേനൈസ്
ആഹ് ആഹ്
ആ എന്നിട്ട് അതും കൂടി ആക്കിട്ട് മിക്സ് ചെയ്തെടുക്കും കായം എന്നട്ടാ അത് ഫില്ലിങ്ങ്സ് ആക്കിയിട്ട് നമ്മൾ സാൻഡ്വിച്ച് ബെന്നെ കിട്ടുമല്ലോ കടേന്ന് ആ അത് മുറിച്ചിട്ട് ട്ട് അതിന്റെ നടത്തി ഫില്ലിങ്സ് കൊടുത്ത ഒന്ന് ചൂടാക്കി എടുക്കും ഭയങ്കര ടേസ്റ്റ്യി ആണ് അയിന് ന്റെ മക്കൾക്ക്ന്തോ ഇഷ്ടാന്ന് അറിയോ ഉം ഓലങ്ങനെ പർയും ഇൻക്ക് സാൻവിച്ച് ഉണ്ടാക്കി തരു സാൻവിച്ച് ഉണ്ടാക്കി തരുോ ഞങ്ങള് ഒഴിവിട്ട്യാ ഹസ്ബൻഡ് ലീവാണോ ഇന്നാ അന്ന് എന്തേ ലും അങ്ങട്ട് ഉണ്ടാക്കും ഇതേപോലെ ബർഗറോ എന്തെങ്കിലോക്കെ ഉം ന ആഹ് ഭയങ്കര ഇഷ്ട ഓല്ക്കൊക്കെ പൊറത്തുന്ന് കഴിക്കണല്ല നമ്മള് ഇങ്ങനെ ഓരോന്ന് കൊറച് എരും പുളിയൊക്കെള്ള രീതിക്ക് ഇണ്ടാക്കുമ്പോ ഓൽക്കൊക്കെ ഇഷ്ട്ടാ പിന്നെ അയ്ക്ക് ബൂസ്റ്റ് എന്തേ ഇണ്ടാക്കും അപ്പം നല്ല നല്ല വയറും ന്നറയും നല്ല ഫുഡ് ഞങ്ങളൊക്കെനല്ല തടിയന്മാരാ ഇങ്ങനത്തൊക്കെ ഇങ്ങനെ ഇരുന്നു കഴിക്കല്ലേ ഓ എല്ലാരും ഞൻ പറിയാ ഇന്റെ മൂത്തച്ഛൻന്റെ മക്കളൊന്നും ഒരു തടിയുല്ല ഇവിടെല്ലാരും തടിയന്മാരാ അപ്പൊ അതാണ് നമ്മുക്ക് തോന്നുമ്പോ തോന്നുമ്പോ നല്ല ഫുഡ് കഴിക്കാണ് കൊറേ ചെലവൊന്നും ഉണ്ടാവുല കുറഞ്ഞ ചെലവില് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്
അതെ ഇപ്പ ഇപ്പ ഇത് ഇണ്ടാക്കണ വല്ല ഇരുപത് ഉർപേന്റെ ബെന്നും അതേപോലെ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കി സവാള തക്കളി ഇപ്പ നമ്മള് വീട്ടിലുള്ള സാധനനന്നാണല്ലോ
ഇല്ല ഇല്ല ചി ക്കന് ഉണ്ടെങ്കിലിൽ ഇടുള്ളൂ ഇല്ലെങ്കി അധികം കോഴമുട്ടെണ് കോയിമുട്ട രണ്ടെണ്ണം മൂന്നെണ്ണം ഇണ്ടായാൽ തന്നെ ആഹ് കോയിമുട്ട ഒന്നെങ്കിലിൽ ഇങ്ങനെ ക്യൂ പുഴുങ്ങിയിട്ട് ആ ഇതൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടാലും മതി അല്ലെങ്കിൽ കോഴിമുട്ടന്നെ അങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ ഉപ്പേരി പോലെ ഉണ്ടാക്കുല്ലോ എനിട്ട് ഇട്ടാലും മതി നല്ല ടേസ്റ്റാ നമ്മൾ നമ്മൾ വിചാരിക്കണ്ടപ്പോ വേറെ ടേസ്റ്റ് ഇല്ല ഇല്ല നല്ല ടേസ്റ്റാ ഉണ്ടവല് അതെ പോലെക്കേ ചെലേപ്പോ ആ മുപ്പത്തഞ്ച് ഉർപ്യക്ക് ഒര് ആ ബെന്നിന്റെ കൂട് കിട്ടില്ലേ റൗണ്ടിൽ ഉള്ളെ അത് വാങ്ങും അയില് ആറെണ്ണം ഒക്കെ ഇണ്ടാവും അപ്പം
ആഹ്
അപ്പൊ രണ്ടെണ്ണം വാണ്ടി ഒല്‍ക്ക് അങ്ങനെയടുക്ക അങ്ങനൊക്കെ ഇങ്ങനെ ഓരോ തട്ടിക്കൂട്ട ട്ടാണ് പിന്നെ അതേമാതിരി തന്നെ ഗോതമ്പ് ഉണ്ടെങ്കി പായസം ഇണ്ടാക്ക എടയ്ക്കടക്കുണ്ടാക്കും ഗോതമ്പത്തിൻ്റെ പായസം
ഏത് ഗോതുമ്പ ചെറിയ ഗോതമ്പാ
അല്ല സാധാ റേഷൻ പീടിയന്ന് ഇവിടുന്നു ഗോതമ്പും കിട്ടും അപ്പം ആ അതന്നെ
ഓന് ഇൻക്ക് അത് ഇഷ്ടണോ കുലാവി
ഇവിടെ ഇങ്ങനെ ഇരുന്ന്ണ്ടാക്കും ഇവിടെ വായിചിക്ക് ഇവിടത്തെ തറവാട്ടില് വായിച്ചിക്ക്ഷ്ടാ എന്നട്ട് ഓൽക്കും കൊടുക്കും ഞാൻ ഉണ്ടാക്കണ ഒരു വലിയൊരു ഒരു കുടുക്ക നറ നറച്ചും ഉണ്ടാക്കും എന്നട്ട് അത് തറവാട്ടക്ക മൊത്ത മൂത്തച്ചിന്റോടുക്കും നാത്തൂൻന്റെടുക്കും ഒക്കെ കൊടുക്കും ഞങ്ങളും രണ്ടീസം കുടിച്ചു
അത്ര ഉണ്ടാക്കും ഇടക്കടക്ക്‌ണ്ടാക്കും കൊണ്ടര്ണേന്റെ പൗതിയൊക്കെ ഇട്ടിട്ട് അങട്ട് ണ്ടാക്കും പിന്നെ അതേപോലെന്നെ പ സേമ്യം കിട്ട കൊറഞ്ഞ ചെലവുള്ളമ്ക്ക് ഇത് നൊക്കെ ഞാന് ഗോതമ്പം വേവിക്ക ഇടെ മ്മൾക്ക് ശർക്കരിം നല്ല ജീരകുണ്ടായ പായസം റെഡി ആയില്ലേ ഗുലാവി റെഡിയായില്ലേ. തേങ്ങിണ്ടായാല് അത് സെറ്റായി.
അതോ നെയ്യാണ്ടാ ഹലോ നെയ്യ് വേണ്ടേ തൂമിച്ചാന് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ